ഹലോ
ആഹ
ആഹ എന്താ അർത്ഥന ഉ എന്താ പണി
ആഹ ശരി ഇവിടെ കുട്ടിയ കൂടെ
കുട്ടിടെ ഇണ്ട് എന്റെടെ ഉറങ്ങാ ഹലോ ഹലോ ഹലോ
ആഹ എത്രണേ കുട്ടിവിടെ
ഇവിടെണ്ടേ
ആഹ ശരി എന്താണ്ട് വീട്ടിലന്നെല്ലേ
വീട്ടിലന്നെ വീട്ടില് ആരു ഇല്ല
ഏ അത്
എന്നാണ് എനിക്ക് കല്യാണ പറഞ്ഞില്ലേും ആഹ് അവിടു അവിടെ സൽക്കാരാന്ന് ഇന്ന് അപ്പോ ഓലൊക്കെ അവ്ട്ക്ക് പോയതാ
അത് ശെരി അപ്പൊ ഇയ്യ് പോയില്ലേ
ഇല്ല ഇനിക്കില്ല വീട്ടുകാർക്കൊള്ളൂ
ആ ആ ശെരി അപ് കല്യാണത്തിന് പോയിഞ്ഞല്ലോ ലെ
ആ കല്യാണം ഒക്കെ വമ്പൻ ക കല്യാണേനു
ഏ അത് ശെരി ഏ പെണ്ണിന്റെ വീട്ടില് ആണി ആണിന്റെ വീട്ടില് ചെ ആ ചെ അതാണ് ഒരു ദിവസം ഇയ്യ് പിന്നെ ഗ്രൂമ് ടു ബി വെച്ചിനെ
ആ ഗ്രൂമ് ടു ബി വെച്ച് സെറ്റപ്പ് കല്യാണം ഏര്ന്നു
ഏ അത് ശെരി ഞാൻ ഇങ്ങനെ ക കണ്ട്വേ ഫോട്ടോ
അവിടെ ആ കല്യാണത്തിന് ഇല്ലാത്തത് ഒന്നുല്യേന്നു വെറൈറ്റി ഫുഡ് അതേമാതിരി വെറൈറ്റി ഈ വെൽക്കം ഡ്രിങ്കും ഒക്കെ ഇല്ലേ വെറൈറ്റി ഉം ഞാനതൊന്നും കണ്ടിട്ട പല വെറൈറ്റി ജ്യൂസും
അത് ശെരി അത് ഇപ്പ എല്ലോട്ത്തും അങ്ങനെ തെന്നല്ലേ
ഉം
ഇപ്പ എവിടെ കല്യാണത്തിന് പോയാലും ഇല്ലേ ക്കൊ അങ്ങനെതെന്നെ ഇപ്പ ചെറിയൊരു ഇതൊന്നും ആരും ഇണ്ടാക്ക്ണ്ല്ലല്ലോ ഇപ്പൊ ഏതില്ലേലും ആ ഇല്ലോലും ഇല്ലാത്തവ ന്നെ ആ അത് ശെരി ഇപ്പൊ എല്ലോട്ത്തും അങ്ങനെ തന്നേണ് ഇപ്പൊ ഏത് ഇല്ലാ ത്തോലു ലോലൊക്കെ
ആ ഉം ഡാൻസും പാട്ടും ഒക്കെ ഇണ്ടായിന് ചെറിയ കുട്ട്യാളെ ഡാൻസും പാട്ടും ഒക്കെ ഇണ്ടായ്നു
അത് ശെരി ഉം
അപ്പൊ അതിന്റെ സ
ഉം അങ്ങ് ഒറപ്പല്ലേ കല്യാണം അത്ര ഞാൻ കണ്ടു വീഡിയോ ചെക്കന്റെതൊക്കെ ഞാൻ കണ്ടു വീഡിയോ
ഉം കല്യാണ വമ്പൻ കല്യ
ആ അതില് സൽക്കാരം പറയണ്ടല്ലോ ഉം ഇപ്പൊക്കെ അതിന്റെ ഓഡിറ്റോറിയത്തിൽ വച്ച് ചിട്ടെ ണ് കല്യാണം
ആ ഓഡിറ്റോറിയത്ത് വെച്ചിട്ടേയ്നു തലേന്ന് വീട്ടി വെച്ചിട്ടും
തലേന്ന് പോയിഞ്ഞ്യോ
ആഹ് തലേന്നൊക്ക പോയിനി തലേന്നൊക്ക വമ്പം പരിവാടിയല്ലേനോ പോവാതക്കാൻ പറ്റോ
ആഹ് ആഹ് ശരിയാ അങ്ങനെന്നെയാണ് ഇപ്പത്തെ കല്യാണൊക്ക ഞാന് ഇന്ക്കുണ്ടായിര്ന്ന് ഇന്നാളൊരു കല്യാണം അതേ മാതിരി ചെന്നപ്പ തന്നെ മ് ഓഡിറ്റോറിയത്തില് വെിച്ചിട്ടന്നേനി എന്താ കല്യാണം ഈ പറഞ്ഞാ സെറ്റപ്പന്നെ കല്യാണൊക്ക ചെന്ന്ട്ടെന്നെ ഓഡ് റ്റോറിയം വല്യ ഒരു ഓഡിറ്റോറിയം നല്ല പാർ ഇങ് സൗകര്യും കാര്യങ്ങളൊക്കല്ല വല്യൊരു ഓഡിറ്റോറിയം
മ് കല്യാണം ഇണ്ടാവുമ്പോ അങ്ങത്തെ കല്യാണം വാണലേ
എക് അന്നാല കാണാനൊരിതേ അല്ല എല്ലാർക്കും ഇപ്പ ഇപ്പ ആ ഫുഡ് കഴിക്കാനൊക്ക ആ ഇപ്പ എല്ലാരും അങ്ങന തന്നെയാണ് ട്ടോ കൈ കൈക്ക്ണതൊക്കേത് പാവപ്പെട്ടോലായാലും ഇപ്പൊ നല്ല ഉഷാർലന്നെ കല്യാണൊക്ക കഴിക്ക്ണ് നല്ല പരിവാടി ഇപ്പ അയ്ന് പെൺകുട്ട്യോളെ തീരുമാനാണ് ഇന്റെ കല്യാണം അങ്ങനെ ആവണം ഇന്റെ കല്യാണം ഇങ്ങനാവണന്ന് ഒരു പെൺകുട്ടി ആരാ കല്യാണം കയ്‌ക്ക്ണ് ചാ ഓല
അതന്നെ ഹലോ ഹലോ ഹലോ
തീരുമാ ബാപ്പെയല്ലേയ് ന്യേ അമ്മളേന്റെ ടൈമിലൊക്ക തീരുമാനി ക്ക ഇമ്മിം ബാപ്പിം അ ഇപ്പ കു അല്ലേ ഇപ്പൊക്കൊരു ഒരിതാണ് ഞങ്ങള കല്യാണം ഇങ്ങനെ വേണോ
മ് അയിനിപ്പ ഇന് കല്യ ആ കല്യാണം ത്ത് കാണാൻ പോവുമ്പം തന്നെ ഐഫോണ് അത് ഇത് ന്നൊ
ആഹ് ഇപ്പൊക്കെ അങ്ങനെ പറിണ്
മ് അപ്പ കല്യാണം വമ്പം കല്യാണന്നെ
പ ആഹ് പ്പങ്ങനന്നെ ഇപ്പൊ അവി നാലീസം മുന്നേ തൊടങ്ങൂലേ കല്യാണക്കെ പ്പം ആഹ് അങ്ങനെല്ലേ മറ്റേ മഞ്ഞൾ കല്യാണം അരിക്കു
മ് ഇല്ലാത്തൊന്നുല്യ ഏതായാലും വാപ്പാര്ക്ക് പെരും പൈസ് സ ചെലവായിരിക്കും
ആഹ് ഹാ ഫുള്ളാങ്‌ ക്ക അങ്ങനെയാണ് പിന്നെ മ് ഇത് ഡ്രസ്സ് കോഡ് ഇണ്ടായിന്യ
ആ ഡ്രസ് കോഡ് തലേന്ന് ഡ്രസ്സ് കോഡേന്നു ഏ ഗ്രൂം ടു ബിക്ക് ഡ്രസ് കോഡേന്നു എല്ലാരും ബ്ലായ്ക്ക് ഡ്രസ്സ് ട്ട് കേക്കൊക്കെ കട്ട്‌ ചെയ്ത് അവര് വീട്ടി വെച്ചോണ്ട് അങ്ങനെ ചെറിയൊരു പരിപാടി ആക്കി ഞങ്ങള് ഞങ്ങള് ഗേൾസും ബോയ്സും ആക്കിഇണ്ടാക്കി
ട്ടിലാണ് അപ്പോഴാണ് പരിപാടിയൊക്കെ കൂടുതല്
ആഹ് അതന്നെ എന്നാ മെഹന്ദി ആ മെഹന്ദീന്റെ കല്യാണം ഒക്കെ ഉണ്ടാക്കേന
ആ മെഹന്തി നൈറ്റ് അരി കുത്ത് സാരി അതിനായ് ഒപ്പിച്ച് പഴയ സാരിയും കാര്യങ്ങളെല്ലാരും ഒരേപോലെ പഴേ തറവാട് വീടും കണ്ടേച്ച് ഓടിട്ട് പഴയ വീടും കണ്ടു
അതന്നെ ദേ ചെക്കന്മാരെപ്പോഴും കിട്ടൂലല്ലോ ഓൽക്കിതേ മാതിരി തിരക്കല്ലായിരിക്കും കല്യാണത്തിന്
വേറൊരു കാര്യം അറിയണ്ടല്ലോ ഓല്ക്ക് നമ്മുടെ കല്യാണത്തിനുള്ള അത് മാത്രം നോക്കി നോക്കിയപോരെ എന്നിട്ട് പിന്നെ ആ പിന്നെ അരിവുത്തലും
ഓരോന്നെന്നെ നമ്മള് കല് നമ്മള കല്യാണ നത്തിനൊന്നും
അങ്ങനെ ഏ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല നമ്മളെ ദമ്മി മ്മിയും പറയാ അ സമ്മയിക്കുവാ അത് കാണിച്ചരിക അത് സമ്മയിക്കുവാ അങ്ങനെ തന്നെയാ നമ്മൾടേത് ഇപ്പതല്ലേ അപ്പം ഓൽക്ക് താല്പര്യം ഉണ്ടോ ഓല് ഇഷ്ടം എങ്ങനെയാണ് ഇപ്പ അത് അത് ഇപ്പഴത്തെ നോക്കുമ്പോ അതിനെയാണ് ശരി ഓലാണ് കൂടെ നിക്കാനുള്ളത് ഇല്ലേ ഓലാണ് കൂടെ നിക്കാല്ലേ ഓല ചോയ്സ് ആണ് ഓല തിരഞ്ഞെടുക്കണ്ടിയെ ആഹ് ആഹ് അതാണ് പക്ഷെ എന്നാലും അങ്ങനെയാണ് അറിയാം
ഉം കല്യാണം ഒരു വെ ട്ടല്ലാ
വന്നെ അപ്പ അത് ആ അടിപൊടിയായിട്ട് ആ അവര് കഴിയണം അ ഒരു പ്രാവശ്യ ചില നടത്തുള്ളൂ
അതന്നെ കല്യാണം മതെ ലൈഫിൽ ഒരവട്ടല്ലേ
ഞങ്ങള് പോയോർത്തങ്ങനെ തന്നെയാർന്നു എല്ലാവർക്കും ഡ്രസ്സ് കോഡ് തലേന്ന്‌ നല്ല പരിപാടി തലേന്നെണ്ട് പാട്ട് പാട്ടും ഡാൻസും വീട്ടി സ്റ്റേജൊക്കെവെച്ചിട്ടെ ഭയങ്കര പാട്ടും പരിപാടിയ അന്ന് അങ്ങനെ തന്നെ അന്ന് എക്ക്തോന്നുണു ആളെ വെച്ചക്കെയ് തോന്നുന്നുണ്ട് അങ്ങനെ ഡാൻസിനൊക്കെ ഒരേ ഡ്രെസ്സ് ഒരേ പ്രായക്കാരാ അപ്പൊഞ ശരിയായിട്ട് നല്ല പ്രായായിട്ടുല്ല ഒരു പത്തിരൂപത് വയസ
ആഹ ആഹ ആഹ ഉ
അപ്പൊ അങ്ങനത്തെരായിട്ട് നല്ല രസണ്ടായിന് കല്യാണം പരിപാടിയൊക്കെ അന്ന് ഞങ്ങള് പോയിട്ടേ തലേന്നും പോയി രണ്ടായിട്ടും ചോറും വെൽക്കഡ്രിങ്കും പിന്നെ മധുരം ആഹ തലേന്ന് പോയിന് വെൽക്കംഡ്രങ്കും പിന്നെ മറ്റ മധുര കഴി കഴിക്കല് കഴിഞ്ഞിട്ടുണ്ടല്ലോ മധുരം കഴിക്കല് അതും ആഹ നല്ല ടേസ്റ്റ് ആണ് പിന്നെ പുഡിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ അതൊക്കെ ഒന്നും ഇതാവൂല്ല എന്നാലും അല്ല കൊറെേ എത്രങ്ങാനും അതിനനുസരിച്ച് അതൊക്കെ വേണല്ലോ ഒക്കെ ഉണ്ടാക്കി എല്ലാ രസം വല്യ കല്യാണം അല്ല അയിനുള്ളത്തെ വൃത്തിയും ആൾക്കാരെ തിരിച്ചിറിയാനും ഡ്ര
ഉം ഡ്രസ്സ് കോഡ് ആകുമ്പോ അത് രസാണ് അതൊരു വൈബാണ്
ആ യി പൊർ പുറത്തന്ന് വന്നോര് വേറെയും പിന്നെ അയൽവാസികളും പുറത്തുന്ന് വന്നോലും വേ
ആഹ ആ ഡ്രെസ്സ് ആകുമ്പോ ആ ആക്കെ ആ എതിലെ നല്ല
അ ആ രസാണ് ആ കുട്ടി ആ എല്ലാരും ചെറിയ കുട്ടികള് ഞ് എത്ര മാസായാലും വേണ്ടില്ല അത്ര ഇനി ഇപ്പോ ഒരു നാലിസം അഞ്ചിസം കുട്ടികളായാലും ആ കുട്ടികൾക്കടക്കം അങ്ങനത്തെ ഡ്രസ്സ് അല്ലെ അങ്ങനെയാണല്ലോ ഇപ്പൊ വരുന്നത്
അതെങ്ങാ
കുട്ടികളടക്കം ഒരേ മാതിരിക്കത്തെ ഡ്രസ്സ് ഇട്ടേ ഒരുഫോട്ടോ എടുക്കുമ്പോഅതിലേറെ രസം എല്ലാരും കൂടി ഒരേ മാതിരി
ആ അത് സൂപ്പറായിരിക്കും
ഉം ഉം
ഇയ് എന്നാ അന്ന് ഫോട്ടോ എടുത്തിനോ അന്റെ സ്റ്റാറ്റസ് ഒന്നും കണ്ടില്ലാ
ഇല്ലാ അന്ന് സ്റ്റാറ്റസ് വെക്കാനെന്നുംനിന്നീല്ല ഇപ്പം സ്റ്റാറ്റസ് ഫോണ്ക്ക് അയ്മക്ക അങ്ങനെ നോകീല്യാനോക്കിയില്ല ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഇണ്ടായിനി
ആ ഉ പിന്നെ അതല്ല ക്യാമറ എടു ക്കുമ്പോ അതേ മതിരി കിട്ടാ രണ്ട് മൂന്ന് ദിവസം പിടിചും
ആ ആ അതുണ്ട് അത് ഓലെ ഓലെ സൗകര്യത്തിന് തീരിച്ചേമുമ്പ് തരുയുള്ളൂ
ഉം അഹ് എനിക്ക് ഫോട്ടോസൊക്കെ പഴ യത് ഇനിപ്പോ കല്യാണം കഴിഞ്ഞപ്പോ മൂന്നാല് ഒരാഴ്ച് ആവ്
ആ അതെ പറന്നക്കെ കഴിഞ്ഞിട്ട് അത് അപ്പ കിട്ട് ബപ്പ വെക്ക അതെരു രസം പിന്നെ കൊറേ പിറ്റേന്ന് കഴുത്തിൽ ഇങ്ങനെ വെക്കണം എന്ന പിന്നെ ഒരു ഇതാണ് നല്ല രസമാണ് അങ്ങനത്തെ പരിപാടിയണെന്ന് അറിയാം ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് കുട്ടും പയെ അത് മതി കുറച്ച് ദിവസം കഴിഞ്ഞേ കിട്ടിയേ പിന്നെ മടിച്ച് വെച്ചില്ല
ഉം എന്നിട്ട് ഇനി അടുത്ത ഞായറാഴ്ച ഒറ്റ കല്യാണണ്ട് തന്നെ അത് ആരുടത്തേന്ന്
അത് ഉമ്മാൻ്റെ വീട്ടില്
ഉമ്മാൻ്റെ വീട്ടില് ഏ ഇപ്പൊ ഞങ്ങൾക്കുണ്ട് അടുത്ത ബുധനാഴ്ച ഞങ്ങൾ അയൽ ന്റെ കല്യാണം അത് തന്നെ അത്യാവശ്യം വി ഐ പ്പിയ
എ പിന്നെ ഓടിറ്റോറിയത്തിൽ വെച്ചിട്ടാ
തലേന്ന് പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടു പോവും പിന്നെ
ആ അ പിറ്റേന്ന അവിടെ കല്യാണം ആഹ് അങ്ങനെക്കായില്ലേ താ ആ ആ തലേൽന്ന് കൊണ്ട് പോയിട്ട് അല്ല് ഇവിടെ എല്ലവർക്കും കൂടി തലേന്ന് ന്ന് അവിടെ വെച്ചിട്ടില്ല കല്യാണം അല്ല? ഇപ്പോ അങ്ങനെ വരുണ്ടില്ലേ എവിടെല്ലോ റിസപ്ഷൻ ആയിട്ട് ആആ റ് സെപ്ഷനായിട്ട് കഴിക്കുവോ ആഹാരം
ആ നിക്കഖ് ഒരു കൊല്ലായണ് കഴിഞ്ഞിട്ട് അപ്പൊ നീ അവിടെയാണ് ഇവിടെ ഒരു കല്യാണം കഴച്ച് എല് ഓള് പഠിക്കേന് നമ്മളൊപ്പല്ലതാണ്
അതേ കാരം വേക്ക അതില്ലെ
മം ലവ് മാരേജ് ചെയ്യനു അപ്പൊ ഓനക്ക് ഒരേ ഏജുകാരാണ് അപ്പൊ ഓൻ -
അതിന്റെ ആ ആ പിന്നെ അതിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ
പിന്നെ എന്തൊക്കെയാ ഫുഡ് കഴിക്കാനായോ
ഓ ഫുഡ് കുട്ടിക്ക് കൊടുത്ത് ഞാനും തിന്ന് ഉമ്മച്ചില്ലാത്തല്ലോ അപ്പൊ വേഗം തിന്ന് ഇന്നിനപ്പോ എന്നാ ഉള്ളു അതില അടിച്ച് നിക്കാലോ വിചാരിച്ചേ
ആ
ന്നൻ ആ എന്നാ ശരി
ആ ന്ന്
ആ